ഹലോ. ആ കേക്ക. കേക്ക.
ആഹ് ആ സുഖമായിട്ടിരികണ്. എന്തൊക്കെ ഉണ്ടവിടെ വിശേഷം?
ആഹ് ഇവിടെ ഇനി ചായ ഇടാൻ പോവുന്നു. പിന്നെ, ഏഹ് ഒരു സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു ദൃശ്യം വണ്ണ്. ഇന്നലെ ടു ക ണ്ട്‌. ഇന്ന് വണ്ണ് ഒന്നും കൂടെ കാണാന്നു പറഞ്ഞ്.
ആ വണ്ണും ടു ഒക്കെ കഴിഞ്ഞിട്ട് ത്രീ കാണാനുള്ള പുറ
ആന്ന് ആന്നാന്നു. ഇനി ത്രി കാണാ. മറ്റേ ടൂന്റെ എല്ലാം മറന്നു ഞാൻ. ആ മഴയുണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് മഴയാ ഇന്നലെ ഭയങ്കര കറണ്ട് പോക്കും മഴയായിരുന്നു. രാത്രി മൊത്തം കറണ്ട്ല്ലായിരുന്നു. പിന്നെ രാവിലെ ആയും, രാവിലേം കറന്റ് ഇല്ലായിരുന്നു, ഉച്ചയായി വന്നപ്പോ. അവിടോ?
ആഹ് ആ ഇവിടെയും ഭയങ്കര മഴയായിരുന്നു ഇന്ന്.
ആഹ്.
ആഹ് ഇന്ന് ഫുള്ള് മഴയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു.
ആഹ്.
ആ അവരൊക്കെ മഴയത്ത് നിന്നാ പണിഞ്ഞത്. ഉം പിന്ന എന്താ? ആ ഇനി കുറച്ച് ദിവസത്തേക്ക് മഴയായിരിക്കും ന്നാ പറയുന്നേ. പ രണ്ടു ദിവസം ഇടയ്ക്കൊന്ന് വെയിൽ കിട്ടിയപ്പോ എന്തായാലും കുറേ തുണിയൊക്ക ഒണങ്ങി കി
ആഹ് രണ്ടു ദിവസം മുമ്പ് വെയിലായിരുന്നു.
ആ ഉണ്ടായിരുന്നു. ഇന്നിപ്പം മഴയായിരുന്നു. നാളെ എന്തൊ ഉം നൈറ്റ്‌ ചായെ യുടെ എന്തവാ കഴിക്കാൻ?
ആ ഉള്ളിവടെ ഉണ്ടാക്കണം. വൈകിട്ട് മാവെല്ലാം കൊഴച്ച് വെച്ച്. ഉള്ളിവട ആക്കണം. ആഹ് ഇന്നലെ ഉഴുന്ന വട ആക്കി. ഇന്ന് ഉള്ളിവട. ഓരോ ദിവസം ആ സ്പെഷ്യൽ ആയിട്ട് ഓരോ ദിവസവും ഓരോന്ന്.
ഉം ഉം ഇവ വിടെ ഇന്നല്ല പണിക്കാരുള്ളത്ണ്ട് അവർക്ക് വേണ്ടി ഉഴുന്നുവടമേടിച്ചു.
ആഹ്
അതും ചായയൊക്കെ കുടിച്ചങ്ങള്
ആ ആഹ്
ഉം പിന്നെ ഞങ്ങള് രാവിലെ ഉള്ളിവിട മേണ്ടിച്ചായിരുന്നു ഞങ്ങളടുത്ത പിള്ളേരുമായിട്ട് പോയായിരുന്നു. പോയിട്ട് വന്നപ്പം ഉള്ളിവടെ മേടിച്ചൊണ്ട
ആഹ്
നല്ല ചൂടോടെ
ആ നല്ല രുചി ഇയുന്നുവട ആ
ഉം അങ്ങനെ പ്പ ഇന്ന് ദോശയായിരുന്നു അപ്പൊ അതിന്റെ ചമ്മന്തിയും കുട്ടി ഇല്ല ഉഴുന്നോടെ മേടിക്കുയിരുന്നു ആ ചമ്മന്തിയും കൂട്ടി കഴി ചിലപ്പൊ നല്ല ടേസ്റ്റ് ആ
മഴയത്തൊക്കെ കടിഞ്ചായയും ഇതൊ ഒക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക വൈബ
അതെ മ് അങ്ങനെ ഇന്ന് ഇനിയൊരു കേക്ക് ഉണ്ടാക്കണം.
ആ കേക്ക് ണ്ടാക്കാ അറിയാവോ?
ആ ഉണ്ടാക്കാ അറിയാം പിന്നെ നമ്മള് പുറത്തൊന്നും കൊടുക്കത്തില്ല.
ആഹ്
വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കും എന്തേലുമൊക്കെ പിള്ളേർക്കൊക്കെ ആ ബർത്ത്ഡേക്കും പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ തോന്നുമ്പോഴും ഒക്കെ
ആഹ്
മാങ്കോ വെച്ചിട്ട് മാങ്കോ പുഡി കേ ക്ക് ഉണ്ടാക്കിയാലോ ന്നാ വിചാ ഇപ്പ മാങ്ങായുടെ സീസൺ അല്ലേ?
ആതാണ് ഇപ്പൊ പുഡി കേക്ക് ഒക്കെ ഫേമസ് ആയിട്ട് വര എല്ലാരും അതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ട് ആ അത് വെച്ചിട്ടില്ലല്ലോ ട്രൈ ചെയ്യാന് ട്രൈ ചെയ്യുവാണ് ആ
ആ അതെ ആദ്യായിട്ടാ ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് ആ ഇത് വെച്ചിട്ടില്ല ഉം നീ ഇത് കഴിഞ്ഞിട്ട് വേണം ബനാന കേക്ക് ഉണ്ടാക്കണം
ആഹ പിള്ളാർക്കൊക്കെ ഉം പിന്നെ ഈ ഡ്രീം കേക്ക് എങ്ങനെയാ വെക്കുന്നത്
ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന അത് വേറൊരു വേറെ പ്രത്യേക സ്റ്റയിലില അത് പാത്രത്തിനകത്ത് നല്ല ചോക്ലേറ്റ് ഒക്കെ വെളതാക്കി ഒഴിച്ചു അത് നല്ല ടേസ്റ്റാ പക്ഷെ കണ്ടാ നമുക്ക് കേക്ക് മുറിക്കുന്ന പോലത്തെ ആ ഒരു ഇതില്ല
ആഹ
തിന്നുന്ന പോലെ പായ ഇുന്ന പോലത്തെ ഒരു ഇതാ പക്ഷെ എ ടേസ്റ്റും കൂടുതലാ നമുക്ക് ചെലവും കൂടുതല്ല അതിന് ആഹ നല്ല ഒരുപാട് നമക്ക് പൈസ കുറച്ച് ഇറക്കണം ഡ്രീം കേക്കിന്
ആഹ
ഉം പിന്നെ ആ കുക്കറി വെച്ചാ ഇനി ഒരു ഓവൺ മേടിക്കണം അടുത്ത ഓണം ആവുമ്പോ ഒരു ഓവൺ മേടിക്കണന്ന് വിചാരിക്കൂ
ഉം ഓവൺ മേടിച്ച നമുക്ക് വേറെ ഒരുപാട്
കറികളൊക്കെ ചൂടാക്കാൻ പാത്രമൊക്കെ അനകത്തോട്ട് വച്ചാൽ മതി ഉം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഉ മീ വറക്കുകയും ഒക്കെ ചെയ്യ
ആഹ അതക്കെ എല്ല എൽപ്പ അതൊക്കെ ഉണ്ടെങ്കി നല്ല നല്ലതായിരുന്നു വീട്ടിൽ എല്ലാ വീട്ടിലും മേടിക്കുന്നത് അത് അത്യാവശ്യം ഒരു കാര്യം
ആഹ നല്ലതാ ഉം പിന്നെ ഇനി കരണ്ട് കൊറച്ച് പ ഇപ്പ തന്നെ കറണ്ട് ബില്ല് നല്ല കൂടല്ലേ പത്തു നാലായിരം ുകൾൊപ്പം വന്നട്ടണ്ട്
ആഹ് അത്രയും ഉണ്ടല്ലേ നാലായിരം
ആഹ് നാലായിരം രൂപ വന്നു
ആഹ് ആഹ് ഗ്യാസും കിട്ടാനില്ല കറണ്ട് ബില്ലും കൂടുതല ഗ്യാസ് കിട്ടാത്ത കൊണ്ട് എല്ലാരും ഇപ്പം കറണ്ട് പിന്നത്ത കുക്കിങ് എല്ലാം
ഉം നമ്മളൊരു സോളാർ പാനല് വെക്കണന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെല്ല ഇപ്പളേ ഇല്ല കുറച്ചു നാളോടെ കഴിഞ്ഞിട്ട്
ആഹ്
അത് വെച്ചിട്ട് വേണം എല്ലാ സാധനങ്ങളും കറണ്ടിന്റെ ഉപയോഗിക്കൻ
ഉം അതാ രണ്ടായിരത്തി കൂടുതൽ ബില്ല് വരുവാണെങ്കിൽ സോളാർ പാനൽ വെക്കുന്നൊണ്ട് ലാഭമാണ് ഉണ്ടാവും ലാഭം കാണും അതാവ നമുക്ക് ഇണ്ടക്ഷൻ കുക്കറ മേടിക്കാം ഉപയോഗിക്കാം
സ്കൂട്ടർ ഒക്കെ ഇപ്പൊ എന്റെ മെട്രോള ഒഴിക്കുന്ന സ്കൂട്ടർ അത് മാറ്റി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം പിന്നെ കാർ മാറ്റി ഇലക്ട്രിക് ിന്റെ കാറെ എടുക്കണം
പിന്നെ എ സിയക്കെ എല്ലാ മുറിയിലും വെക്കണം
ഉം ചൂടായി ഈ കഴിഞ്ഞ ചൂടും നമുക്ക് ഭയങ്കര ചൂടായിരുന്നു
അതുപോലെ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ചൂടും ഇനി അങ്ങോട്ട എല്ലാം ഭയങ്കര ഹൈ മഴയാണെങ്കിൽ അത് ഭയങ്കര മഴയായിരിക്കും ചൂടാണെങ്കിൽ അത് ഭയങ്കര ചൂടായിരിക്കും
ഉം
ഇനി അങ്ങനാ നമ്മുടെ ഇനി വരാൻ പോവുന്ന കാലം ഉം നമ്മുടെ പ്രകൃതി ല്ലാം ഈ റോഡൊക്കെ പണിയാൻ വേണ്ടിട്ട് എന്തുമേയ കുന്നുകളൊക്കെ ഇടിച്ച് നടത്തിേക്കുന്നത്
ആന്ന്
അതുകൊണ്ടല്ലേ ഈ കുന്നുകൾക്കൊന്നും ബലമെല്ലാം പോയി അതിന്റെ ചോട്ടീന്നൊക്കെ മണ്ണും മാന്തി മാന്തി എടുത്തെടുത്ത് അങ്ങനെ മുകളിൽന്നൊക്കെ ഇടിഞ്ഞു ഉരുള് പൊട്ടി വരുന്നതും ഒക്കെ ഇതൊക്കെ മനുഷ്യന്റെ തന്നെ പെരുമാറ്റം കൊണ്ടാ
ആന്ന് ഒരുപാട് പ്രകൃതി
മരങ്ങളെല്ലാം ആഹ് ഈ പാറകളെല്ലാം പൊട്ടിച്ചെടുക്കൂകയല്ലയോ പണിയാൻ വേണ്ടിട്ടൊക്കെ കറകളും ഗ്രാവിലൊക്കെ എല്ലാം മലെ കുന്നിടിച്ച് നിരത്തിയല്ലേ ഈ ഗ്രാവലെല്ലാം കൊണ്ടുവരന്ന് റോഡ് പണിക്ക്ന്നെ എന്ത്മേ സാധനങ്ങള ഉപയോഗിക്ക
ഉം ഒരുപാട് വീടുകള്
ഉം അപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം പ്രകൃതിക്ക് ദോഷകരമായിട്ട് തന്നെ ബാധിക്ക അതിന്റെ ഫലമാണ് ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും
അതെല്ലാം ദോഷകരമായിട്ട് മനുഷ്യനെ ബാധിച്ചുണ്ടിരിക്കുക
ഉം ഇരിക്കുക വെള്ളം വെള്ളം തന്നെ മഴ പെയ്താ അങ്ങ് ഭയങ്കര മഴ പെയ്താ അങ്ങ് പെട്ടെന്നല്ലേ വെള്ളപ്പൊക്ക
ആഹ് വെള്ളപ്പൊക്കാവ
എത്ര പേരാ മരിക്കുന്നത് ഓരോ മഴക്കാലത്തും
ഉം ഉരുൾപൊട്ടി മരിക്കുന്നു പിന്നെ വെള്ളം വെള്ളം കാരണം ഉം
അങ്ങനെ ആകെ
അതുമൂലം പല വൈറസുകളും ഉണ്ടായി പുതിയ പുതിയ രോഗങ്ങൾ ഡെങ്കി അങ്ങനെ കൊതുകളിൽ നിന്ന് ഉണ്ടാവുന്ന്
അതോ ഇ മാലിന്യങ്ങളൊക്കെ അവിടെ ഇവിടെയും കുഴിച്ചിട്ടും
ഉം
ഉം ഒക്കെ ആകെ പ്രശ്നങ്ങളാ
ഉം അതെ
പിന്നെ ഈ റോഡുകള് വികസനം വേണം പക്ഷെ വികസനം കൂടുമ്പോൾ നമ്മുടെ നാടിന് അതുപോലെ അവ്ൻത്
ഉം ഒരു മരം വെട്ടുമ്പോ രണ്ട് മരം വെച്ച് പിടിപ്പിക്കാന്
ആഹ് പക്ഷെ നമുക്ക് സ്ഥലമില്ലല്ലോ
ഇല്ല
വീടുകൾ ഇങ്ങനെ കൂടിക്കൂടി ഇപ്പൊ ഒരു വീട്ടിൽ നാല് മക്കൾ മക്കള് ഉണ്ടെങ്കിൽ ആ നാലു പേരും നാലടുത്ത് വീട് വെക്കും പിന്നെ അവരുടെ മക്കൾ ക്ക് വേണ്ടി അടുത്ത് നാലടുത്ത് വീതംവീട് വെക്കും അങ്ങനെ വെച്ച് വെച്ച് വെച്ച് ഇപ്പം സ്ഥലം ഇല്ല
ഉം പണ്ട് കൂട്ടുകടുംബ ആയൊണ്ട് എല്ലാരും പരസ്പരം കണ്ടും കേട്ടും ഒക്കെയിരുന്നു പക്ഷെ ഇപ്പം എല്ലാരും ഒ റ്റക്ക് ഒറ്റക്ക് താമസിക്കുന്നെ ഉം
നമ്മള് ഇവിടെ കൂട്ടു കുടുമ്പോ പക്ഷെ നമ്മളും കുറച് നാൾ കഴിഞ്ഞ് പിള്ളാരക്കെ വലുതാവുമ്പോഴത്തേക്ക് നമ്മള് ഇവിടന്ന് മാറത്തിലെ
ആഹ് മാറും
ഉം അപ്പൊ നമ്മള് വീണ്ടും അടുത്ത സ്ഥലം അങ്ങോട്ട് എടുത്ത് അവിടെ വീട് വെ ച്ച് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ചെയ്യും
ഉം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വനങ്ങളെല്ലാം പിന്നെ വനങ്ങളെല്ലാം പോകും പിന്നെ ചൂട് കൂടും
ചൂട് കൂടും ആഗോളതാപനം അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായെ ഉം
ഓരോ വർഷം കൂടുന്തോറും വെയിലുകള് വെയില് വർധിച്ചോണ്ടിരിക്കും ചൂടും വെയിലും
പാമ്പ് വല്ലോം വന്നായിരുന്നവിടെ
ഇല്ലല്ല പാമ്പ് വന്നില്ല അപ്പുറത്ത് കാടുണ്ട് ഞങ്ങളടെ വീട്ടിന്റെ ആ തൊട്ട് പൊറയത്ത് കാടുണ്ട് അതുകൊണ്ട് അവിടെന്ന് വരാൻ ചാൻസുണ്ട് പിന്നെ ഇതുവരെ വന്നില്ല പിന്നെ അവിടെല്ലാം ഭയങ്കര കാടാ പക്ഷെ അവരാരും വൃത്തിയാക്കുന്നില്ല കാടുകള് അങ്ങനെ ഒരു വീടുണ്ട് വീട്ടിലെല്ലാം ഹ പോച്ച കെറി കിടക്കും മൂടി കെടക്ക
ഉം പഴയ വീടാണോ
ആഹ് പഴേ വീടാ അവിടെ ആൾ താമസം ഇല്ല പിന്നെ അവിടെ പോച്ചെല്ലാം കേറി കെടക്ക പിന്നെ ഈർപ്പം ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പല്ല ഇടെ ഈർപ്പ പ്പൊള്ള മണ്ണായൊണ്ട് വലിയ കുഴപ്പൊല്ല പിന്നെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെല്ലാം വൃത്തിയാ ന്നുണ്ട് പരിസരല്ലാം എപ്പോഴും ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്ക
ഉം
അങ്ങനെ പിന്നെ ജനലുകളെല്ലാം അടച്ചിരടുന്ന് അങ്ങനെ അങ്ങനക്കെ ഉം ഒരുപാട് പേരെ ഇപ്പം മരിച്ചത് പാമ്പു കടിയേറ്റ്
ഉം ഉം അതെ
അ
ന്നാ ചായകുടി നടക്കട്ടെ പിന്നെ വിളിക്കാം
ആഹ് ഓക്കെ ഓക്കെ ശരിന്നാ
ആഹ്